കേക്ക്ന്നിണ്ടാ കേൾക്കുന്നുണ്ടോ എന്താ പണി പണിയൊ ക്കെ കഴിഞ്ഞാ പണിയൊക്കെ കഴിഞ്ഞാ ചായ കൂടി
പണി രാവിലത്തെ ചായ കുടിച്ചില്ല കൊറച്ച് വൈകും ഉം
ക്കീ ചായ
ദോശ ഇണ്ടാക്കി ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ മോനു മദ്രസേ പോയി
ഓഹ് അങ്ങനെ വൊ അപ്പം എല്ലാം കഴിഞ്ഞുണ്ടാവുലേ ക ദോശക്കെന്താ കറിണ്ടാക്കിയേ കടലക്കറിയോ ചെറുപയറാ എന്തുണ്ടാക്കി മുട്ടക്കറി ഓഹ്ഹോ അയ്ശെരിയ അതാണ് ഇങ്ങള് ദോശക്കിണ്ടാക്കാറ് ഏത് അരി അരച്ച ദോശയാണോ അതോ ഉഴുന്നിന്റെ ദോശയാണാ ഉണ്ടാക്കാറ്
അരിയും ഉഴുന്നുകൂടെ ആ പച്ചരിയും ഉഴുന്നും തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട്
ആഹ് അരച്ച ദോശല്ലേ അപ്പൊ അതിന്റെ കൂടെ സാമ്പാറും ചട്നില്ലേ കോമ്പിനേഷൻ സാമ്പാർ ചട്നി അടിപൊളിയല്ലേ
മോന് ഉം അങ്ങനെ ഇഷ്ടാണ് പഷെ എന്റെ മോന് അങ്ങനെ മസാല കറികള് ഇഷ്ട
ഓ അയ്ശെരി അപ്പൊ ഇതെങ്ങനെ മൊളക്പൊടിടാതെങ്ങനെ ഇണ്ടാക്ക ചെയ്യ കോഴിമുട്ടക്കറി
കെറെ മസാ കൊറച്ച് മസാല വെച്ചിട്ട് ഇണ്ടാക്കുള്ളൂ നമ്മള് സാമ്പാറ് റ് മ്മള് സാമ്പാർ പൊടിയും കായൊക്കെ ചേർക്കില്ലേ
ആഹ് അത് ഇഷ്ടാവില്ലല്ലെ അതിന്റെ ചൊയ ഇഷ്ടാവില്ലല്ലേ ഓ അങ്ങനെ
രാവിലെ അവനിഷ്ട
രാവിലെ കഴിക്കുമ്പോ ആഹ ചോറിനൊക്കെ കയിക്കക്കാരല്ലേ ശരി ആ അത്‌തന്നെ രാവിലെ ആഹ് ചെലർ നെഞ്ഞീറല്ലോ അപ്പൊ ഇങ്ങനെ കയിക്കില്ലല്ലേ ചെലരൊന്നും പുട്ടൊന്നും കഴിക്കില്ലല്ലോ ചെലറ് പുട്ട് ങ്ങന തൊന്നും കയിക്കില്ലല്ലോ പിന്നെ എന്തൊക്കെയാ യാത്രകളൊക്കെ പോവാറുണ്ടോ യാത്രകളൊക്കെ എങ്ങോട്ടെങ്കിലും പോവാറുണ്ടോ ബീച്ചിലേക്കൊക്കെ പോകാറുണ്ടോ
പോയിരുന്നു ഞങ്ങള് വെക്കേഷനിൽ പോയിരുന്നു കക്കാടൻ പൊഴേ ആഹ് ബീച്ചും പിന്നെ കമ്മളെ കക്കാടമ്പോഴ ആഹ്
ഓഹ് കക്കടാൻ പോഴെ ആ മൻസ്സിലായി മൻസ്സിലായി അവിടെ നല്ല രസ ണല്ലോ ആഹ് ഒരുവട്ടം പോയിട്ടുണ്ട് ആഹ് ഒരുവട്ടം പിന്നെ നിങ്ങള് ബീച്ചിലേക്ക് ക്കൊക്കെ ആഹ് അങ്ങൻത്തൊരു അതല്ലാതെ ബീച്ചേൽ
ബേപ്പൂര് ബീച്ചി പോയിട്ടുണ്ട്
ഓഹ് ബേപ്പൂരി ആഹ് ഞാനു കോഴിക്കോട് ബീച്ച് ബേപ്പൂർ ബീച്ച് ബേപ്പൂര് ബീച്ച് എന്ന് പറയുമ്പോ ഹാർബറ് അവിടെല്ലേ നിങ്ങളുദേശി ആഹ് ശെരി ഞാൻ ചെറുപ്പത്ത് പോയതാട്ടെ കുറെ മുന്ന ആഹ് അയ്ശെരി ഇപ്പൊ കൊറായായി പോയിട്ട് അയ്ശെരി ഇപ്പം ഞാൻ കുറെയായി പോയിട്ട് അവിടേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ബീച്ചിലാണ് പോകാറുള്ളത് അവിട നല്ല രസാണല്ലോ കാണാന്
അതെ അതെ ഈ ബേപ്പൂര് ടൈമ്ണ്ടെങ്കിൽ പോകുന്നെങ്കിൽ അവിടെന്ന് പോയി നോക്കണം
ന്നാ ഒരു വട്ടം ബേപ്പൂരന്നാ ഇനി പോയി നോക്കണം ഇനിയിപ്പ എന്താ പുതുതായിട്ട് എന്താ അവിടെ വന്നത്
പുതുതായിട്ട് ഞമ്മളെ ഞമ്മള് നടപ്പാത
ആഹ അയ്ശരി ഓ അങ്ങനെ ചാലിയം അങ്ങനെ ചാലിയം ബേപ്പൂര് ഓപ്പോസിറ്റ് അല്ലേ രണ്ടും ചാലിയം പോയിണ്
ക്യൂ ആണ് ഉം
ത് ശരി പിന്നെങ്ങനെ എനിക്ക് അതേമാരിന്നെ നമുക്ക് എനിക്ക് ദൂരല്ലേ
കാണ
ഇആഹ് ദൂരേക്ള്ള കൂടുതൽ ലോങ്ല്ലേ അങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ട അപ്പോൾ മനസ്സിനൊരു സുഖണല്ലോ ഇങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്താണ്ട് ഇങ്ങനെ എവിടെക്കെങ്കിലും ക്കാ പോവാണെങ്കിൽ എങ്ങനെ എങ്ങോട്ടെക്ക കൂടുതൽ ഇഷ്ടം എനിക്ക് പ്ര
ട്രെയിന് പോണന്നാ എനക്ക്
ട്രെയിനില് ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ല ട്രെയിനിൽ ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ല ഇതുവരെ പോയിട്ടില്ല ട്രെയിനിൽ കയറി കയറിയിട്ടേ ഇല്ല ട്രെയിനില് എന്തുകൊണ്ട അറിയില്ല അതിനുള്ള സാഹചര്യമോ അതിനുള്ള യാത്രകളും ഇല്ലാഞ്ഞിട്ടാണോ അറിയില്ല ഇ അല്ലല്ല ഒക്കെ ഉണ്ട് പക്ഷേ ഇന്ന് വരെ ട്രെയിനിൽ കയറേണ്ട അവസരം വന്നിട്ടില്ല. ട്രെയിനിൽ കയറണ്ട അവസരം ആ അവസരങ്ങൾ ഇന്ന വരെ വന്നി പിന്നെ അതു മാത്രമല്ല ട്രെയിനിൽ എങ്ങനെ കയറണംന്നും ഇനിക്കറിയത്തില്ല ഇങ്ങനെയാണോ അതിന്റെ ഇതില്ലേ എന്തൊക്കെ ചെയ്യണം അതിന്റെ ടിക്കറ്റ് എട്ത്ത് എന്താ കണം നമ്മള ഒന്നാമത് അത് കയറാത്ത കൊണ്ടുള്ള ആ ഒരുത്ണ്ടാവുലേ ആ ഒരിതാണ് എവിടെയാണ് അതിന്റെ സ്റ്റേഷം വര എ എങ്ങനെ വരുന്നൊക്കെ എങ്ങനെ ചിന്തി ച്ചാലേ അങ്ങട് പോവേല്ല ഞാൻ ട്രെയിനിൽ ഇന്ന് വരെ കയറിയിട്ടില്ല.
വന്ന പേ കഴിഞ്ഞ വർഷം ഇക്ക വെക്കേഷന് വന്നപ്പോ എറണാകുളം പോയി ട്രെയിന് ഒരു തവണ എറണാകുളംന്നും പോയി നോക്കൂ. ഉം രണ്ടര മണിക്കൂർ ഉം ട്രെയിന് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട്.
ഓ അത് ശരി പിന്നെ അത് നമ്മള് ബസ്ന് ആ ബസിൽ പോകുന്ന പോലെ തന്നെ ആ ഒരു തന്നെല്ല കി ട്ട ട്രെയിനിലായാലും അല്ലേ ആ ശബ്ദ അഹ് ശരി ഞാൻ ക കയറാത്തതോണ്ടേ ഇനിക്ക് ഭയങ്കര പൂതിയുണ്ട്. പോവാനെ ഒരുപാട് സ്ഥലത്തേക്ക് ഇങ്ങനെ അപ്പൊ ഞാനന്താക്കുറിയേ പ്പ ഈ ഫോണിലുള്ള വീഡിയോസൊക്കെ കാണും ഈ ദൂരെ മറ്റത് കണ്ടല്ലോ വീഡിയോസൽ കുറേ ഇന്ത്യയില് പല ഇത് ചുറ്റി കാണ് ണ പല രാജ്യങ്ങളും ചുറ്റികാണ് ണ ആ വീഡിയോ ഒക്കെ വേണം അത് ഭയങ്കരഷ്ടണ്. അങ്ങനെ കാണുമ്പം തന്ന നമുക്ക് മനസിലാക്കൻ വയ്യല്ലോ ആദ്യംന്നും അങ്ങനെ ആ കയ്യൂലേനല്ലോ ഇപ്പൊ നമുക്ക് സാഹചര്യങ്ങൾണ്ടല്ലോ ഒന്നിലും മൊബൈലിലൂടെയങ്കിലും കണ്ടിട്ട് ഞമ്മൾ അങ്ങോട്ട് പോയിന്നുള്ള ആ ഒരുത് ഇത് അമ്മക്ക്ണ്ടാവല്ലോ അപ്പൊ ഞാനിങ്ങനെ കാണും അപ്പൊ ഒരു കൊറേ യാത്ര യാത്രകളും അവിടുത്തെ സംസ്കാര രീതികളും ഭക്ഷണങ്ങള് എല്ലാം മനസ്സിലാക്കാൻ വേണ്ടില്ല ഒരാളോടുള്ള പെരുമാറ്റം എല്ലാം നമ്മളിൽ നിന്ന് എത്രോ വ്യത്യസ്ത അല്ലേ ആ എല്ലാ നമ്മളിൽ നിന്ന് വ്യത്യസ്ത ആണല്ലോ എല്ലാം
ചേലെ ബ്ലോഗർമാരെ നല്ല വ്യക്തമായിട്ടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്.
മനസ്സിലാക്കിതരാ അങ്ങനത്തെ കുറേ വീഡിയോസ് അതു തന്നെ എനിക്ക് പണി യാത്രയെക്കുറിച്ചുള്ള എല്ലാ വീഡിയോയും കാണും. യാത്ര യാത്ര ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറേ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇന്നെ ഭക്ഷണ ഭക്ഷണ രി ഓലല്ലാം ആ ഇ ഇപ്പോ ഭക്ഷണാലൂലത് കഴിച്ചു കാണിച്ചിരണ്ടല്ലോ നമ്മുക്ക് ഓക്കെ പിന്നെ ഭക്ഷണം ഇത് ഓരോ ഇത്തരം സംസ്കാരങ്ങൾ ഇപ്പോൾ ആദിവാസി അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെക്കെ ഭയങ്കര ഇഷ്ട ആദിവാസി കോളനികളൊക്കെ കാണാൻ പോകുന്ന ലില്ലേ ആദിവാസി
ആ അങ്ങനെ അത് അതന്നെ ഞ അതെന്നെ എൻജോയ് ആക്ക്ണ അ ആളുകൾ ഉണ്ട് അവരുടെ ഭക്ഷണരീതി അവരുടെ ജീവിത രീതിക്കെ ക്യാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് അവര് അവരെ സംസാരം
ആതന്നെ അവരുടെ സംസാരം പിന്നെ ഓരോ സ്ഥല ക്ക നമ്മള് പോലെ ഇതേ മരി വീഡിയോയിലൊക്കെ കാണ ഈ ഓരോ വളകള് മാലകള് അവൾ എല്ലാം വസ്ത്രധാരണ രീതി മൊത്തത്തില് മാറ്റാണല്ലോ അവര്തിം വ വസ്ത്രധാരണും ഓരോ കല്യാണം കഴിച്ച് കഴിഞ്ഞാല്ള്ളെ രീതി വേറെ കല്യാണം കഴിക്കുന്നതിന് മുന്നെ ള്ളെ ഡ്രെസ്സിങ് സ്റ്റൈല് വേറെ അങ്ങനെ ഓരോന്നിനും മാറ്റാണ്ടല്ലോ അതൊക്കെ കാണാൻ കഴിയുന്നെനെ നമുക്ക് ഇതുപോലെ ഫോൺ ഉളോണ്ട് കുറെ ഉപകാരങ്ങളാണ് എന്നാലും കുറെ ഉപദ്രവം ഉണ്ടെങ്കിലും ആഹ് ഒരു പരിധി വരെ നമ്മക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും പോകാൻ കഴിയാ
ഉം ഞമ്മളെ മനസ്സില് എന്ത് വെഷ്മം ഇണ്ടെങ്കിലും നമ്മള് ഇങ്ങനെയൊക്കെ ഒന്ന് കാണുമ്പോളേ നമ്മള് വേറൊരു ലോകത്താ പിന്നെ അവർ അവരോട് അവരോടരപ്പ യാത്ര ആയിരിക്കും
അതന്നെ
മനസ്സില് വെ ഉം മനസ്സില് എന്ത് വിഷമെള്ള സമയത്തും ഇങ്ങനെ ഞമ്മളൊരോ
ആഹ് അതന്നെ ഞാന അങ്ങനെ ഒരുപാട് ഈ ഇങ്ങനെ തന്നെ ഫോണ് മനസ്സിന് സുഖംണ്ടാവണം, ഞാം പോകാറ്ണ്ട് യാത്ര എന്ന് പറഞ്ഞാ ഇതെ മാരി അധിക്കും ബീ ച്ചിലാണ് പോകാറ് ബീച്ചില് ഇതേമാരി വൈകുന്നേരം രാത്രി ടൈമില് അതും നല്ല രസമാണല്ലോ വൈകീട്ടെക്കെ ഇങ്ങനെ ബീച്ചിന്റെ സൈഡില്. ഇര്ന്ന്‌ ആഹ് ഭക്ഷണങ്ങളൊക്കെ കഴി ച്ച് അവിട്ത്തെ കാട മു ഇട്ട മസാലിം കോളി ഫ്ലവറ് ഉപ്പിലിട്ടൊക്കെ കഴിച്ച് കുറച്ച് നേരം ആസ്വദി
അവിട്ന്ന് എന്ത് കിട്ടിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ
അത് നമ്മള് വീട്ടില്ണ്ടാക്കിട്ടോ അത് തന്നെ വീട്ടില് ഉണ്ടായിട്ടോ കാരല്ല്യ അതാ ഇവിട്ന്നന്നെ പൊതുവേ നമ്മളെ വീട്ടിൽ നമുക്ക് കരറ്റ് ഉപ്പിലിടാൻ അറിയും പൈനപ്പിള് ആവുമ്പോ ഉപ്പില് ട്ടുടെ ഒക്കെ നമ്മള് ചെയ്യും പക്ഷെ എന്താ അവിട്ന്നാ കഴിക്കുന്നത് അതാ സ്വദിക്കാനൊക്കെ നമക്ക് പറ്റില്ലല്ലേ വീട്ടിലാവുമ്പോ ഒരു തെനെ അനുഭവാണ് അനുഭവം ന്ന് പറ് തന്നെ നമുക്ക് ആകെ കുറച്ച് ജീവിതല്ലെ ഒള്ളൂ അതിൽ നമ്മൾ ആസ്വദിക്കേണ്ടതൊക്കെ ആസ്വദിക്കണല്ലോ അതന്നെ അയ്ന് വേണ്ടി
പിന്നെണ് പ്രകൃതിക്ക്
അതെ ആഹ് അതനെ പ്രകൃതിയ്ള്ളത് ആഹ് ആഹ് അതന്നെ തടാകവും പുഴകളും ഞമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ പുഴും തടാക ക്കക്കെ അഹ് താനേ ഉണ്ടായി വന്നതല്ലേ ല്ലെ അട്ത്തൊക്കെ ഇങ്ങനെ കുളങ്ങള് തോടുകളൊക്കെ ഇണ്ടോ
ആഹ് ഇണ്ട് തൊട്കള്ണ്ട് ഇങ്ങള്ത് കുളല്ല കുളം തോടുകളുണ്ട് തോട് ഞങ്ങൾ വീടിന്റെ മുറ്റത്ത് ഉമ്മരത്ത് തോടാ
ഓ അഹ് ശരി ഓ അഹ് ശെരി ഞങ്ങളവിടിണ്ട് തോടുകളൊക്കെ അതനെ ഇപ്പൊക്കെ മണ്ണിട്ട് നെകത്തി വീട്കള് പാടൻ പാ പാടങ്ങള് ആഹ് പാ ആഹ് ശരി ഇവിടെ അട്ത്തുണ്ട് കൊളം പാടൊക്കെ നെകത്തി വീടാ കുന്നു അല്ലേ ഇപ്പ അങ്ങനെ ണെല്ലോ. പാടംണ്ടെങ്കില് അത് മണ്ണിട്ട്. നെകത്തീട്ട് അഹുടെ വീടാണ് ഇപ്പണ്ടാവ. നെല്ലില്ലിയ ആഹ ഒന്നുല്ല നെല്ല് പണ്ട്. സ്കൂളിലേക്കൊക്കെ പോകുമ്പ ഇന്റെ ചെറുപ്പത്തിലക്കെ ഈ വൈകിട്ട് നമ്മൾ പാടവരമ്പത്ത് കൂടെക്കെനി പോയി നി ബസ്സ് ഇണ്ട് പക്ഷെ നമ്മള് ബസ്സിന് പോവുല്ല അന്ന് അന്ന് നടന്ന് പോയിന് ഇന്ന് മ മക്കൾക്ക് വണ്ടി വീട്ട് മുറ്റത്ത് എത്തും അന്ന് നമ്മള് നടന്നിങ്ങനെ. അതും എന്തൊക്കെ ല്ലെ പുളിയല തിന്നും.
ഒരുപാട് കാഴ്ചകള് കണ്ട് അങ്ങനെ നടന്നു പോകുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ ണ്ടാകല്ണ്ട് ഞമ്മളറിയാ ണ്ട് ഞമ്മക്ക്ത്പ്പൊ പറയാനൊര് സംഭവണ്ടായതോണ്ട് ഞമ്മക്ക് ആ ഒരു അവസരം ണ്ടായപ്പൊ ഞമ്മക്കതൊരു ചരി ത്രായി ഞമ്മളെ മനസ്സില് നമ്മക്ക് കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഞമ്മ ക്കൊര് എന്തെങ്കിലൊര് മെമ്മറി ഞമ്മക്ക് തന്ന് ട്ട്ണ്ടെങ്കിൽ അത് ഞമ്മളെ ജീവിതത്തില് ഒരു ചരിത്രാണ് ചരിത്രങ്ങൾ നിർമ്മിക്കണം ഈ ഇപ്പൊ ചരിത്രല്ല
ഇല്ല ഇപ്പഴ്ത്തെ മക്കളാണെങ്കിലോ ഓൽക്ക് കണ്ട കാർട്ടൂണ് ഏതാണ് കഥാപാത്രം അതിനെ കുറിച്ചാവും പക്ഷെ ഞമ്മക്കങ്ങനല്ല നമ്മള് തിന്ന പുളിയെല കറാമ്പട്ടെന്റെല എരിഞ്ഞി കുരു കളിച്ചത് കൊത്തങ്കല്ല് കളിച്ചത് ഇതൊക്കെണ് ഞമ്മ മ്മളെ കാലത്ത്ണ്ടായിര്ന്ന ലെ ഇപ്പഴ്ത്തെ മക്കക്ക് അങ്ങൻ തൊന്നുല്ല ഞാനൊക്കെ എത്ര കള്ളനും പോലീസും പുളിയൊക്കെ വീട്ട്ന്ന് ഇട്ത്തൊണ്ടോവും ഉപ്പും മൊളകുട്ടാണ്ട് ബാഗിലിട്ട് കൊണ്ടോവും ന്ന്ട്ട് അത് കഴിക്ക സ്കൂള് പോയിട്ടെല്ലാ രും കൂടി പിന്നെ പൈസ ഇട്ത്ത്ട്ട് മിട്ടായി വാങ്ങ അട് ത്ത കടേ പോണ് അതൊക്കൊരു കരിമ്പ് ഓ പറയാണ്ടോ ഞാനൊക്കെ ചില്ലറ പൈസക്കെ ബസ്സ്ന് പോകാനാർഞ്ഞാണ്ട് ട്ക്കും എന്നിട്ട് ബസ്സിന് പോവൂല പകരം നടക്കും ന്ന് ന്ന്ട്ടെന്താക്കും ഗ്യാസ് മുട്ടായി വാങ്ങാ പുളിയച്ചാറുമ്പൊടി വാങ്ങാ പുളി സാർ തിന്ന കരിമ്പ്
നമ്മക്ക് മിട്ടായിയൊക്കെ ഒരു രൂ ഒരു രൂപക്കും അൻപത് പൈസക്കൊക്കെ ഒരു റൗ ആഹ് റൗണ്ട് നെറ ആ ഒരു റൗണ്ട്ള്ള സെയ്സ് മുട്ടായിക്കെ അതൊക്ക അയിന്റൊക്കൊരു ടേസ്റ്റ് എന്തായിരുന്നു ആ മുട്ടായി ഇപ്പളും ണ്ട് പക്ഷെ അന്നത്തെ ടേസ്റ്റ്ല്ലല്ലോ
ആഹ് അതെന്നെ ന്നായി
ആഹ് ആഹ് ആഹ്